ആ കേക്കാം
ഇപ്പളെ എന്തോ ഒരു മെയില് വന്ന്
നോക്കിയെന്താന്ന്? സീൻ ആകണ്ട സീൻ ആയിക്കഴിഞ്ഞായിരിക്കും പിന്നെ ഇതിന്റെ വന്ന സീൻ ആയിക്കഴിഞ്ഞാരിക്കും പിന്നേം പിന്നേം നല്ലത്
വേറെ ഹരീഷ് കുമാർ അയാള് ഒമ്പതായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ചന്ന് കാണിക്കുന്നു
ആഹ് അപ്പം അങ്ങനെ ഇരുന്നു കാണിച്ചുകൊണ്ടിന്ന
മറ്റേ അയാള് ഇതാ എന്തോ അയാള് വേ അയാൾ ഇത് വട്ടവടെലാ ആളാ തോന്നുന്നു ഇന്ന് രാവിലെ
ആഹ്
ആഹ് അയാള് ലീഗലിന്റെ ആള. ലീഗലിന്റെ ആളാ പറഞ്ഞെ ആറായിരത്തി മുന്നൂറ്റി അടച്ചാ മതിയെന്ന്
എങ്ങനെങ്കിലും അറേഞ്ച് ചെയ്ത് അതടക്കും
ആഹ്
അത് കഴിഞ്ഞിവമ്മാര് ഇട്ടോണ്ടിരുന്നാ അവിടിരുന്ന് ഇടത്തേ ഉള്ളൂ.
നമ്മള് എങ്ങനെലും ആറായിരത്തി മുന്നൂറ്റി അടച്ചിട്ടാപ്പിന്നെ ശല്യവില്ലായിരിക്കും.
അതാ പറഞ്ഞെ അതടച്ച് കഴിഞ്ഞ് പിന്നേം ഇവമ്മാരിട്ടോണ്ടിരുന്ന അവിടെ ഇരുന്ന് ഇടത്തേഉള്ളു
അതവിടെയിരിക്കും നമ്മളത് മൈൻന്റെയ്യണ്ട കാരണം അവര് പറഞ്ഞത്രേം തെളിവുണ്ടല്ലോ നമ്മള്
ആഹ് അതിൽന്ന് എങ്ങനെങ്കിലും സെറ്റ് ആക്കണം പുള്ളിനെ ഇന്നലെ വിളിച്ചിട്ട് ഫോണ് എടു
ആരെ മറ്റേങ്ങേരെ?
ഉം
അങ്ങേര് ബാക്കിയെരാണ്ടായിരുന്നു.
ഉം അങ്ങേര് അല്ല അങ്ങേരല്ലാഞ്ഞ് തന്നത്
വേറെ ആയിരുന്നുവെന്ന്
വേറെയാ വാങ്ങി
അയ ഞാൻ വയ്ച്ച് അങ്ങേരായിരിക്കുംന്ന്
അങ്ങേര് വിളിചിന്നലെ വിളിച്ചിട്ട് ഞ്ഞും ഫോണെടുത്തില്ല.
ആ ഹ്എല്ലാരും എവിടെ പോയി കിടക്കാ ലൈനിന്റെ
ആർക്കറിയോള് ഫോൺ എടുക്കണ്ടാ ഞാനോർത്ത് ഇന്നലെ വൈന്നേരാന്ന് കളക്ഷനെങ്കിലും വരുവെന്ന് അതും വന്നില്ല.
ഞങ്ങൾ അതും നോക്കിയിരുന്നു കൊറെ നേരം
ഇനി നമ്മൾ ആൾസജ്ജം നോക്കുമ്പോ
അതെ അത് സത്യാട്ടാ അല്ലാത്തപ്പം പുള്ളി
ആഹ്
ഇന്നലെ ആവശ്യത്തിന് നോക്കിയിരുന്ന പോ ഇന്നലാ മറ്റേ പൈസ പോയില്ലേ
ആഹ് എന്തവെയില്ലേ
ലോണിൻന്റെതാപ്പുള്ളി ഇന്ന് ഇന്ന് വന്ന്ല്ല നാളെ വരുവായിരിക്കും ക്രെഡിറ്റ് മാനേജറാ പുള്ളി തൃശൂരിന്ന് വരുന്ന പുള്ളിയാ
നാളെ വരുവായിരിക്കും.
വേറെ ആളും ഇല്ലെയ്
ഇല്ല അവർക്ക് ആകെ ഓഫീസ് ഒള്ളത് തൃശ്ശൂരും എറണാകുളത്തും ഇ ആലപ്പുഴെ തുടങ്ങിയതേ ഒള്ളു.
മൊബൈൽ ആയിട്ടില്ലായിരിക്കും.
ആഹ് ഒ ഒന്നും ആയിട്ടില്ല അപ്പൊ ക്രെഡിറ്റ് മാനേജർ ഇ ഒരിടത്തേ ഒള്ളൂ തൃശ്ശൂര് മാത്രം.
ഉം
ആഹ് പുള്ളി വാ അവിടന്ന് വരണത്രെ തൃശ്ശൂരിന്ന് ഇവിടം വരൊക്കെ വരണൊങ്കി പുള്ളിക്ക് മെനക്കേടല്ലേ അപ്പൊ പുള്ളി എന്നാ ചെയ്യും.
ഒരു ആ ഒരു ഏരയേല് കൊറ ച്ചെ ഒരു മൂന്നാലഞ്ച് സെന്റർ ഉണ്ടെങ്കിൽ പുള്ളി വരുവോ ഒന്നിച്ച് നോക്കിട്ട് പോവാൻ
ആഹ് ഉണ്ടോ ആള ഉണ്ടോ എന്
അവിടെ ഇണ്ടെന്നു ഇവിടെത്തന്നെ ഇപ്പൊ രണ്ട് സെന്റർ ഉണ്ട് ഞങ്ങക്ക് ഇവിടെത്തന്നെ അപ്പൊ വേറെ ഉണ്ടല്ലോ ഒരുപാട് ആറോസം ഉണ്ടല്ലോ ഇവര്
ആഹ്
ചപ്പം കൊറെണ്ടാവും കൊറെ
ഇവര് ഒന്നും നോക്കാതെ ലോൺ കൊടുക്കുന്നവരാ നമുക്ക് പെന്റിങ്ങുണ്ടോ അല്ലെങ്കി ലോഡ് കൂടുതലാണോ ഒന്നും നോക്കത്തില്ല
അടയ്ക്കുന്നതും ചെയ്യത്തില്ലെ
ഒന്നും നോക്കുന്നില്ല ഒരു പക്ഷം പെന്റയ്യും കൊടുക്കുന്നുന്ന് പറഞ്ഞാ ഇവർക്ക് ലാഭാണ് ആകെനാപ്പത്തൊന്നായിരം രൂപയാണ് ലോണ് പോണ്ടത് അതില് അയ്യായിരം രൂപയുടെ പ്രോഡക്റ്റ് ഫാൻ
ആഹ്
പിന്നെ പോയിട്ട് മുപ്പത്തഞ്ച് രൂപായിൽ നാലായിരത്തി തൊള്ളായിരം രൂപ അവര്ടെ പ്രോസസിംഗ് ഫീസ്
പിന്നെ മുപ്പനായിരം രൂപയാണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ്.
ഇതന്തഹ് ഇവര് പ്രോസസിങ് ന്നുള്ളത് നിലവിലെന്തിനിങ്ങനെ കത്തയ്യ്ത ഇതങ്ങനെ നിക്ക് മനസ്സിലാവാത്തത്
ആ പ്രോസസിങേ ഇൻ
വേറെ ആൾക്കാർക്ക് ഫ്രയാവുമ്പോ കൊടുക്കാൻ വേണ്ടി പൈസ വല്ലോ ആയിരിക്കും
നല്ല ഇത് പിടി എത്രയാണ്
അത്പ്പോ പൂച്ചക്കൾ
ഇതല്ലേ ആ അതെ ഇത്ചേർന്നുണ്ടാവോ ഇല്ല എത്രയിഇത് പത്ത് ഇക്കയ് കഥ ഇല്ല
തിരക്കാണോ
ആ നിക്ക അല്ല ഇത് ഇതൊന്നും കൊടുത്തോക്
ഹ
ആ ഇതിന്റയ് ഇതേളു കേട്ടോ ഹൂൽപ്പേണ്ടാ ഹുൾപ്പേ ചൈതാമതി ച്ച് ഹ് പർഞ്ഞോ.. പെ ഡോറ് ഒരു വർഷം ഫുള്ള് അടച്ചു കൊടുക്കണം നമ്മള്.
ആന്ന് ഉം അല്ല അടകിന്ന ചെകെയ് തക്ക്
ഒന്നല്ല ഒന്നര വർഷം ഒന്നു ഒരു വർഷം വേണോ ഒന്നര വർഷം വേണോ എന്നൊക്കെ നമക്ക് തീരുമാനികാം
ആ അല്ല അവരത് ചെകയ്ത് അടച്ചത്
ആ അല്ല അത് ഡെയിലി ആഴ്ചയില കളക്ഷൻ വരുവല്ലോ.
ആള് വരോ ഇനി
ആള് വരുവല്ലോ ആറ്ു സം വന്ന് വാങ്ങിച്ചോണ്ട് പോവല്ലേ
ആഹ്
ഈ കളക്ഷൻ നടക്കുന്ന പെണ്ണുള് വന്ന് വാങ്ങിച്ച കൊണ്ട് വല്ലെ ഇപ്പൊ കള ഇപ്പെന്താണ് ഫിനാൻസുകാർക്കാണ് ജോലിയും സാലറിയും
ആഹ്
ഫിനാൻസിലൊക്കെ എയറുന്നവർക്കാണ് ഇരുവ തായത്
ഓൺലൈൻലുണ്ട്. പക്ഷെ നമ്മക്ക് അത് ഇവര് പരി ഈ ക്കില്ല കൊച്ചിന്റെ കാര്യം പറഞ്ഞ പോലെ തലയിൽ പ്പെട്ടാ നമ്മള എന്തയ്യു ചെയ്യും
പെട്ടു പോവാ ഇത് ഫിനാൻസ് വർക്ക് ചെയുന്നവർകൽലേ നമക്ക് പതിനഞ്ച് പപതിനഞ്ച് രൂപ സാലറി ഫിക്സ്ഡ് അത് കഴിയുമ്പോ അതൊരു മുപ്പതാം തീയതി ആകുമ്പോഴത്തേക്കും പതിനഞ്ച് രൂപ ഫിക്സ്ഡ് സാലറി അക്കൗണ്ടി ക്രെഡിറ്റെയ്യും
അപ്പ പണി ഭയങ്കരവരിക്കട്
ഒരു പത്താം തീയതി ആകുമ്പോ പെട്രോൾ അലവൻസ് ഇവർ വണ്ടില് അല്ലേ പോവുന്നത്.
ഓഹ്.
പെട്രോൾ അലവൻസ് ഇരുപതാം തീയതി ആകുമ്പോ ഇവര് ചെയ്ത ലോണിന്റെ എല്ലാം കൂടിയുള്ള അഡീഷണൽ എമൗണ്ട് ഇവർ ഇത്ര ലോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസെന്റീവ്
ആഹ്
അത്ര ലോൺലുള്ള ഇൻസെന്റീവ് അപ്പൊ അവർക്ക് സുഖാ കാരണം എന്നാ പത്ത് ഇരുവത് മു ഇപ്പതേ മൂന്ന് പ്രാവശ്യായിട്ട് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റാ
ആഹ് ആഹ് ടാർജറ്റ് ഒണ്ടോ
ടാർഗറ്റൊന്നുല്ല മാക്സിമം ചെയ്യുക ചെലട്ത്ത് ടാർഗറ്റുണ്ട്
അല്ല അതെ ഇതോ.?
മാക്സിമം ലോണ് ചെയ്യുക
ആഹ്
അപ്പ എന്നെ ലോണ് ചെയ്യാനായി ഇവര് പിന്നെ ഇപ്പോഴത്തെ മൈക്രോ ഫിനാൻസ് ഒക്കെ പാടാ കാരണംന്ന് പറഞ്ഞാ ഇവർക്ക് പയങ്കര നോട്ടുണ്ട് ഇവർക്ക് ഇത്ര ഫിനാൻസേ പാടുള്ളു
ആഹ്
ഇത്രാമത്തത് ഇവരുള്ളതയിരിക്കണം പക്ഷെ അങ്ങനെയൊന്നും ഇവിങ്ങളിലൊന്നും ഇല്ല ഇവിടങ്ങളിലൊക്കെ എല്ലാവർക്കും അഞ്ചു ആറും ഫിനാൻസ്
ചെലര് നോക്കുന്ന അങ്ങനെ പിന്നെന്ന് പറഞ്ഞ സെക്കൻ ലോണുകൾ കേയറി വരുമല്ലോ
ഉം
അത് അവർക്ക് കിട്ടും ചെലപ്പോ ഒരു ലക്ഷം ഒരു രൂപ സെക്കൻഡ് ലോണ് കൊടുക്കുന്നെങ്കിൽ ഒരു ഗ്രൂപ്പില് അഞ്ച് പേരുണ്ടെങ്കിൽ ആ അഞ്ച് പേർക്ക് ഒരു ലക്ഷം രൂപ വെച്ച് എടുത്ത് കഴിഞ്ഞാ ഈ ആയ്പർക്ക് നല്ല എമൗണ്ട് കിട്ടു അല്ല
ഇൻസെന്റീവായിട്ട് നല്ലൊരു എമൗണ്ട് മാസം ഇരുപതാം തീയതി ആവുമ്പോ അക്കൗണ്ടി കേറും
ഫിനാൻസുകാർക്കാന്നെ ഇപ്പൊ ജോലി ഫിനാൻസുകാർ പ്പ ഉള്ളതു പോലെ സാലറിയൊന്നും ഇപ്പ ആർക്കും ഇല്ല.
ആൺപിള്ളേരായിരിക്കും ഇല്ലേ കൂടുതല്
പെൺപിള്ളേര്
കൂടുതലു പെൺ പിള്ളേർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ലൈസൻസ് ഉണ്ടാകുക ഇത് മാത്രാണ് ഇവരുടെ ഡിമാൻഡ് വണ്ടി ടു വീലർ ലൈസൻസും വേണം പതിനെട്ട് വയസ്സും കഴിയണം.
അല്ല ഫീൽഡ് വർക്കല്ലേ?
ഫീൽഡ്
ആ
ഫീൽഡാണ് അപ്പം നല്ല സാലറി വല്ലന്ന് പറഞ്ഞ് ആറു ആയിട്ട് കയറി കഴിഞ്ഞാ പിന്നെ മാനേജർ ആവാം അസിസ്റ്റന്റ് മാനേജറ് മാനേജർ അന്നേരൊക്കെ നല്ല സാലറി അല്ലേ. പത്തും മുപ്പതും നാപ്പത് രൂപയൊക്കെ സാൽറി വീഴും
ആ
എന്നേം വിളിച്ചതാ മുത്തൂറ്റിന്ന് പക്ഷെ എന്റെ വീട്ടീന്ന് ഫിനാൻസി വിടത്താ കൊണ്ട്
ആ അത് ഫീൽഡില് പോകണ്ട
ഫീൽഡിന് പോകടോണ്ട് വിടത്തേയില്ല
അട്ടെ ആ അപ്പം അവള് അതില് വണ്ടിയിൽ ഇല്ലേ പോക കാവ്യ
അവള് വണ്ടില്ലാ പോണ, അവൾക്കൊന്ന് അവള് ഇന്നലെ വന്നപ്പോ എത്ര മണിയായെന്നോ, ഒമ്പത് മണി.
രാത്രി ഒമ്പത് മണിക്ക് അവള് വീട്ടിൽ വന്ന്
ഇല്ല അമ്പത് മണി അമ്പത് മണിയ ആയില്ല താമസം പറന്നല്ല അഞ്ച മണിക്ക് ഇറങ്ങുന്നേല്ലേ
അഞ്ചു മണിവ വരെ ഫിനൻസ് ഉള്ളു
പിന്നെന്താ കറങ്ങുവോ
എനിക്കറിയില്ല ഇന്നലെ വന്നപ്പോഴും ഒമ്പത് മണി എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞ വണ്ടിക്ക് ചർജ അപ്പച്ചീടെ വീട്ടിൽ കുത്തിയിട്ട് ഇരിക്കുക
ഇരിക്കുവായിരിക്കും പോണായിരിക്കും
ആ മാക്സിമം പോയാ ഒരാറു മണിക്ക് ഓഫീസിൽന്ന് ഇറങ്ങാം എന്നാലും ഒമ്പത് മണിക്ക് വീട്ടിൽ വരുന്നത്
ആ
ഞാൻ അതുകൊണ്ടാണ് എന്നെ വിടിയില്ല അത് ഈ കാവി ഇങ്ങനെ വന്ന കാരണം എന്നെ വിടാത്തത് ഒരു ദിവസം ഇങ്ങനെ വന്ന എന്റെ തല അടിച്ച് പൊളിക്കും പിന്നെ ഒരെടം പോകേണ്ടി വരത്തില്ല
മ്മണ വീട്ടിൽ പോയാ അ നമ്മ വന്ന് ഉ
അതാ പറഞ്ഞ ഒരുത് നല്ല വേറെ വേറെ ഫിനാൻസിലും വിടുന്നില്ല അവിടെ കൂട്ടത്തിലന്നല്ല
ഫിനാന്സില് പോവണ്ടന്നായിരിക്കുംന്തല്ലേ കേറണ്ടാന് ആരിക്കും ഉദേശം
ഫിനാൻസിലുള്ള പരിപാടി വേണ്ടെന്ന്
സാർഗത്തൊക്കെ പിന്നെ വി നാളെ ഇനി ലാബി പോണം
മ്
എന്നാ ശരിയേ
ശരിത